ഹലോ എന്തൊക്കെ വർ ത്താനം
സുഖായിട്ട് പോണെ അവടെയോ
ഇവിടെ സുഖാണ് കൊഴപ്പമൊന്നൂല്ല
ആ ഛായൊടിയൊക്കെ കയിഞ്ഞോ
ഉം ഛായൊടിച്ചോണ്ട് ങ്ങനെ ഇരിക്കേനു അപ്പൊങ്ങനെ ഫോണുമ്മെ കൾച്ചിത്തിരി ക്കാണ്
ആ ഇപ്പൊ ഫോണില് നോക്കാതൊരു നേ
നേരോ അതെ അതെ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് ആ ത് ശരിയാണ് ഇപ്പൊ ഞമ്മക്കും കുട്ടേക്കായാലും അങ്ങൻ തന്നേണ് കുട്ടേക്കും ഫോണില്ലാതിരി ക്കാം വയ്യ
ആ അതെ അതെ പക്ഷെ മക്കള് അങ്ങനെ ഇവിടെ എടുക്കലില്ല കൊട് കലില്ല
ഇല്ല ല്ലേ ആ ഇതിന്റെ ക്കളൊക്കെ ഇതിന് അഡിറ്റാണ്
ആ ഇപ്പ എല്ലാ മക്കളും അങ്ങനെന്നെ ചേരാ രാവിലെ എണീ ചെരുമ്പളൊക്കെ
ആ ആ പറഞ്ങ്ങാണ്ടാ വെരാ ആണ് ഇന്റെക്കെ അങ്ങൻ തന്നെണ് ഇന്റെ ചെറ് തൊക്കെ മൂന്ന് വയസ്സായിട്ടോള്ളു ഫോൺ എഞ്ഞാൽ വ കോലതായി അങ്ങനെ എപ്പോഴും വേണം ഉറങ്ങിയേക്കണേ ഇ എപ്പോഴും വേണം ഫോണ്
നമ്മളെ കയ്യിൽ ഫോൺ കണ്ടാലും അപ്പ ചോയ്ക്കും ആയിരിക്കും അപ്പം കൂടുതലിങ്ങനെ ആൾ ഉമ്മമാരും വേഡ് ക്കുവല്ലോ പിന്നെയന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെങ്കില് പിന്നെ അവർക്ക് കൊടുത്തില്ലേ അവർക്ക് പത്ത് മിനിറ്റ ആായി അവർക്ക് കുറേ നേരമായി
ആഹ ഒന്ന എണ്ട് ഇവിടെൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ അനുഭവം എനിക്ക് മൂന്ന് കുട്ടികളാണ്
ആഹ ആ ആ ശെരി അപ്പൊ ഭയങ്കര ഇതായിരിക്കും നമുക്ക് ഇപ്പം ഉപ്പാര ഫോൺ അങ്ങനെ കിട്ടൂല
ഇല്ല ഇല്ല ആഹ അതെ അതെ എന്നിട്ട് ഓര് തല്ല കണം കൂടണ അതും ഞമ്മള തന്നെ കാണുന്നു
ആ എന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ എന്താ പറയാ നമ്മള് വീട്ടില് തറ നമ്മള് ഉം ഞങ്ങളെ വീട്ടേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാ എല്ലാവർക്കും മൂന്ന് മക്കളുണ്ട് എന്നിട്ട് ഭയങ്കര കേഖര പ്രശ്ന രിക്ക അവള് കുറ നേര അവിടെ നെറ്റ് കഴ അവർക്കാണെങ്കിലോ മക്കളെ ഭയങ്കര പേടി ഞാൻ ഭയങ്കരമായിട്ട് ചൂടാവും എപ്പോഴും ഫോൺ മകള ഓൺലൈനായിട്ടൊക്കെ വിയ ആൺകട്ടികൾ ഗെയിം കടിക്ക
ആഹ് ആഹ് അതുതന്നെയാണ് അത്. അതുതന്നെയാണ്. അതുതന്നെ പ്രശ്നം ഈ ഫോണിക്കൂടെല്ലേ ഉം.
പത്താം ക്ലാസ് ഒക്കെയുള്ള മോൻ. എന്നൊക്ക ഉണ്ട്. ഉണ്ടായിരുന്നു ഇപ്പൊ പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞപ്പോ അതിനനുസ അനുസരിച്ചുള്ള മാർക്ക് അവനെ കാണാനും.
ആഹ് അതെ അതെ ഉം ഉം അങ്ങനെ തന്നെയാണ് ഫോണിൽ കൂടെ. ഓലിക്ക് ഫോൺ കളി ചിന്ത പഠിപ്പിലൊന്നും അല്ലേ ഈകാലം ഫോണുമേക്കാണ് ശ്രദ്ധ, ഞമ്മളെ കാണിക്കാൻ വേണ്ടിയങ്ങാണ്ട് വെറുതെ കു കുത്തിയിരുന്ന് ബുക്കും ബുക്കിന്റെ മുന്നിലിരിക്കും. ഉം എന്റെ മോളൊക്കെ അങ്ങനെ തന്നെയാണ് എന്നിട്ട് പിന്നെ ഒരു അഞ്ച കുത്തിയിരിക്കൂട്ടോ. വേള കാ ഇങ്ങനെ ചെയ് ഇത്ത പറയുമ്പോ കുറച്ചുനേരം ഒന്ന് ഇരിക്കും എന്നിട്ട്. കഴിഞ്ഞ അപ്പോവരും. അങ്ങോട്ട്. അപ്പ ഇത്ര എളുപ്പും അന്റെ പഠിപ്പ് കഴിഞ്ഞയെന്ന് ചോദിച്ചു ഞാനേ. ഞാൻ പഠി ച്ചു നിങ്ങള് കണ്ടില്ലേ ഞാൻ പഠിച്ച എവിടെതിമ്മക്കെറ ശ്രദ്ധേ ഫോൺ എടുക്കണം ഫോൺ എടുക്കണം ഓളെ. എട്ടാം ക്ലാസ്സിലാണ്.
ആഹ് ശരി പിന്നെയെന്ന് പറഞ്ഞാല് ഇപ്പ പക്ഷെ മക്കൾക്ക് അങ്ങനെ ഫോണ് കൊടുക്കാനും പറ്റില്ല. ഓരോ ഇങ്ങനെ നമ്മള് മൊബൈല് നോക്കിയൽ തന്നെ കൊറേ അസുഖങ്ങളും. കണ്ണിനൊക്കെ ഓരോ അല്ലേ നമ്മള് കാണുമ്പോ നമുക്ക് പേടിയാവും ഞാനും മക്കൾക്ക് വേ കാണിച്ചു കൊടുക്കല.
പുകച്ചലോ അത് ഫോണിലൊക്കെ കണ്ടാൽ നമുക്ക് നമുക്ക് തന്നെ പേടിയാവും.
ആഹ് അതെ ഇപ്പെ നമുക്ക് തന്നെ ഈ ഫോണ് ഭയങ്കര. ഭയങ്കര അഡിക്ഷനുമാണ് ഇപ്പെ നമ്മള് തന്നെ കുറേ നേരം ഫോണിൽ നോക്കിയിരുന്ന നമുക്ക് ഭയങ്കര തലവേദനയും.
കണ്ണും ഉം ആ ഉം കണ്ണിനൊക്കെ വെള്ളം ഒലിക്കലും. അങ്ങനെ
ആഹ് ഭയങ്കര ആഹ് മക്കളെ ബ്രെയിൻ ഒക്കെ. ഭയങ്കരയായിട്ട് ഫോണിലിങ്ങനെ. ഇതായിരിക്കുമ്പോ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും ആ റേഡിയേഷൻ അടിച്ചിട്ട് മോശമായി രീതിയിൽ ഡെവല അപ്പോ നമ്മള് എപ്പോഴും മക്ക് മക്കളോട് ഇനിയിപ്പം അവർ കരഞ്ഞോട്ടെ കരഞ്ഞാലും ഫോൺ കൊടുക്കണ്ട ഇവിടെ മക്കൾ ചോദിക്കൂല ഫോൺ ചോദിക്കലില്ല ഇനിയിപ്പോൾ അവിടെ പോകുമ്പോഴാണ് ചോയിക്ക നമ്മളെ വീട്ടിൽ പോകുമ്പോ എല്ലാര ഫോണ് ഉണ്ടാവുമ്പോ നമ്മള് വേറൊരാളെ മുന്നെ വെച്ച് എന്തായാലും ചൂടാവൂലല്ലോ. അത് വിചാരിച്ചിട്ട് അവർ ചോദിക്കും അങ്ങനെ മറ്റുള്ളവരൊക്കെ കളിക്കുന്ന കാണുമ്പോളേ, പക്ഷെ ഞാൻ ഇവിടന്ന് കൊടുക്കൂല ഞാൻ പറയും രാത്രി ഞാൻ പാത്രം മോറുന്ന സമയത്ത് ഏഹ് നിങ്ങൾ വേണെങ്കിൽ കളി ചോളിയരും അത് ഞാൻ വളരെ കുറച്ച് ടൈമേ ആവുള്ള അ അപ്പൊക്കെ ഞാൻ വരെ
ഏഹ് ആ ആ എത്രയിലാണ് മ എത്രയിലാണ്?
ഓ ഒന്നാം ക്ലാസ്സിൽ, ആറും എട്ട് വയസ്സ് മൂന്ന് മൂന്നാം ക്ലാസ്സിലും, ഒന്നാം ക്ലാസ്സിലും അവര് ടി വി കാണും, ആ പിന്നെ കുറച്ച്മുന്നെ പേടിയാണ്
ഏഹ് അങ്ങനെ വാനേം നമുക്ക് രക്ഷിതാക്കളെ കുറച്ചൊക്കെ പേടി വേണം ഇത് പേ പേടില്ലാതെ ആയിക്കണേ
ആ, ഇപ്പം എന്റെ രണ്ടാമത്തെ മോള് മോ രണ്ടാമ താത്താന്റെ മോന് പറയറും വലിയത് മോന് പിന്നെ മോള്, മോള് അങ്ങനെയാണ് അപ്പൊ വലിയ മോന് പറയും ഉമ്മാക്ക് ഏഹ് ഇവ അവളെ രണ്ടു പേരും പേര് പറഞ്ഞിട്ട് ഇവരെ രണ്ടു പേരെയും പേടിയാ അവർ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാ പക്ഷെ അവരെ പേടിയാണ് എന്ന് പറയും ഫോണൊക്കെ ചോയ്ക്കുമ്പോ വേഗം കൊടു ക്കും, എന്താ പറയാ ഇനി അവരെ ഇതാക്കണ്ടാന്ന് വിചാരിച്ചിട്ട്, കൊ പേടിയിൽ മ ക്കക്ക് തീരേ അമ്മമാരെ പേടില്ലപ്പോ. ഇപ്പത്തെ കാലത്ത് ഞാൻ നല്ലോണം ചീത്ത പറയൂട്ടോ ഇന്നാ നല്ല പേടിയാ ഓർക്കോക്കൊ പേടിയാ.
അങ്ങനെ വാണം ഒരാള് വാണം അത് ശരി
ആഹ് ഞാൻ അവിടെ ചെന്നാലൊക്കെ എന്താ പറയാ ചില സമയത്ത് ഞാനിങ്ങനെ എല്ലതും ഞാന് നഖം വെട്ടീന നോക്കും, തലയിൽ പേനുണ്ടോന്നോക്കും എന്നിട്ട് എല്ലാത്തിനും അവർക്ക് ദേഷ് അവരെന്തലും കളിച്ചോണ്ടിരിക്കുമ്പോയ്ക്കാര ഞാൻ വിളി ക്ക എന്നിട്ട് എല്ലാത്തിനും അവർക്ക് ദേഷ്യ എന്താ പറയാ ഈ മേമ വന്നാൽ ഒന്നും സമ്മെയ് ക്ക ഊ ലാ എല്ലതും മേ മേമ ഉണ്ട് അങ്ങനെ പറയുമ്പോന്നെ പറിം. അവിടെക്കെ പോയി വീട്ടിലക്കെ പോയി മേമ ഭയങ്കര ചുടാണ് പറയും പക്ഷെ ഞാൻ സ്നേഹിക്കും ചെയ്യും പക്ഷെ അതേപോലെ നിന്റെ മ മക്കളോട് ഞാൻ എങ്ങനെയാ പെരുമാറണെ അതേ പോലെന്നെ ആരിക്കും ഞാൻ ഓലോടും.
ആഹ് അതല്ലാതെ ഞമ്മള് ഞമ്മളെ കുട്ടികളെന്നെ മാരിക്കന്നല്ലെ കാരം നമ്മളെ മ ഏട്ടത്തിയാളെ കുട്ടികളൊക്കെ
അതെ ആഹ് പിന്നെന്താ? അപ്പോ ചായ കുടിച്ചിട്ട് ക്ലാസ്സ് കഴുക.
ആഹ് ക്ലാസിന്റെ ഒച്ചേക്കണണ്ടല്ലേ ക്ലാസ്സ് ഇടക്ക് ഇങ്ങനെ കൊടുന്നക്കാണ് ഓരോ ക്ലാസും അപ്പുറത്തും ഇപ്പുറത്തും ആഹ് കളിക്കാൻ പോയിക്കണ്. രണ്ടാമത്തോന് വലിയോളും പോയിക്കണ് ഓള് ഓള് ഫ്രണ്ട് വന്നീനു അപ്പോ ഓള അങ്ങനെ നീ കൂടെ നടക്കാൻ മാണ്ടിക്കാണ്ടേ
ആ അയ് ശരി അങ്ങനെ ആ മക്കളൊക്കെ അപ്പ ഇപ്പി നേരകുമ്പോ പോന്ന് ഇന്നിപ്പോ വെയിലും ഉണ്ടല്ലോ
ആ ആ അതല്ലെ ഇന്ന് ഇന്ന് ആ ആ ഇന്ന് വെയിലുണ്ട് ഇന്നല്ലെ കൊ ത്തു കൂടി ഇപ്പൊ ഞാന് ഒരുവിധം ചോദിചോടത്തൂടെ ക്കന്ന് വെയ്ലന്നെ ഉ
ആ ശരി അല്ലങ്കി മഴ പെയ്തിട്ട് രാ അ ഒരു രാ ഉച്ചക്കൊക്കെ ഒരു ഒരു മൂടലും ഇതൊക്കെ
ണ്ടായിനു ഉം അ പ അ ആ ഇണ്ടായിനു അങ്ങനെ ഇണ്ടായിനു എവിടെയാ തന്നെ ഇപ്പൊ വെയിലാണ് ഇപ്പൊ നല്ല വെയിലുണ്ട്.
ആ പക്ഷേ ഈ സമയത്ത് നമ്മള് എന്തായാലും ഉണക്കാൻ ഇടൂല്ല ഞാൻ ഉച്ചയ്ക്ക് കുറെ ഞാനിങ്ങനെ എന്താ ഉണക്കാന് പുറത്തി ട്ടാല് മഴപെയ്താ പിന്നെയത് ഉണക്കിയതാണ് പക്ഷേ ഒന്ന് കാറ്റ് തട്ടണോല്ലോ. ഇപ്പം മഴയും കൂടി ആകുമ്പോൾ ഒരു ഒരു സ്മെല്ലടിക്കുവേം ചെയും
അതെ ശരിയാണ് അത് മഴ മ വെയിലത്ത് ഇടുന്നതും ഈ ഞമ്മള് ഇവിടെ ഉണക്കണതും വ്യ രണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ മ മടക്കി വെക്കുമ്പോഴേ പിന്നെ ആ
അത് ചില ക്ലോത്ത്സ് ഒക്കെ ആകുമ്പോ
ഉം ഉം
ഇല്ലേ ഭയങ്കര സ്
സ്മെല്ല് ആകും മം ശരിയാണ് എന്തേലും വർക്കൊക്കെ ചെയ്യണുണ്ടോ?
ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഒന്നിനും പറ്റില്ല. മാനസികാവസ്ഥ അല്ല അങ്ങനെ അപ്പോ ആ വ റ്റിലുണ്ട് അപ്പോ അങ്ങനെ അങ്ങനെ ഇപ്പോ മോനെ ഇവിടെ പുറത്ത് ഇങ്ങനെ റോഡിന്റെ സൈഡിന്റെ അവിടെ ചാലി പോലെ ഇല്ലേ അതിലെ വെള്ള ഇങ്ങനെ ഒഴുകിപ്പോയിട്ടേ ഇപ്പം മഴക്കാലം ആയത് വെള്ളം എങ്ങനെ ഒഴുകിപ്പോയിട്ട് അതിലും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് രാവിലെ പോ ആ ഇപ്പോ അവൻ തിരിച്ച വന്നിട്ടുണ്ട് അപ്പൊവനെ മാത്രംറ്റ മച്ചോള് മോള് എണീയിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പഞ്ചാറായിട്ട്രിക്ക
ആഹ വികൃതിയാട്ടോ അങ്ങനൊട്ടോ
പ്രകൃതി അങ്ങനെ കാട്ടുംൊന്നുമല്ല പക്ഷെ പറഞ്ഞൊക്കെ കേൾക്കും പക്ഷെ ഒറ്റക്ക ആകുമ്പോ ഇവര് തമ്മിൽ ഭയങ്കരൽ ഇവനല്ലതും ഇങ്ങനൊരു വാശിയ നമ്മള് ചെറുതാകുമ്പോ നമ്മെ എപ്പോഴും പറയില്ല നമ്മളിപ്പോ വലിയരോട്ല്ല അവ ചെറുതല്ലേ അവ ചെറുല്ലേ വിചാരി നമ്മ പ്രജ് കൊടുക്കല്ലോ അത് നല്ലണം മതലാക്കുംനെ എല്ലതും ഇവന് ഫസ്റ്റ് ടി വി കാണുമ്പോ റിമോട്ട് ഫസ്റ്റ് എല്ല അത് അവനെ
അവനെ ആഹ് ആഹ അങ്ങനെ ഉണ്ടില്ലേ ഇവിടുത്ത അങ്ങന തന്നെയാണ്േ ഇഞ്ച് രണ്ടാമത്തെ ധ്വന ഉ ഓന് ഭയങ്കര ഓന് എ ഇതൊരു മുട്ടായി കിട്ടി അപോലെ സ്കൂള നിന്നക്കെ നമുക്ക് അഥവാ ടീച്ചർമാരോ അല്ലെങ്ക ഇതിനൊക്കെ കടയൊക്കെ കുറുദൊക്കെ കൊടുാറി മുട്ടായി കൊടുത്താറി ഓന് കൊണ്ടുവരും ഓന തുന്നൂല ിട്ട് കൊണ്ടുവരും അതിനൊക്കെ ഭയങ്കര സ്നേഹമാണ്ട്ട ട്ടോ അങ്ങനെ എന്ന പ്രകൃതിോകൃതിട്ടപ്പം നല്ല ഓണം കാട്ടും പക്ഷെ ണ്ട് എവിടുന്ന് കിട്ടിയാലും പൂവന്ടുത്ത് ഒരു മുട്ട ഉണ്ടോ ആഹ് ഇങ്ങോട്ട കൊണ്ടുവരുോ എന്നിട്ട് അല്ല ഓല്ക്ക് വലിയക്ക കൊടുക്കൂല താഴല്ലോള്ളു ഓക്ക് താഴല്ലോ ൻക്കോ ഇൻക്കും തരും ഇൻക്കും ഇൻക്കൊര് പൊട്ട് തരാതൊന്റെ തൊള്ളിക്കൊന് വക്കൂല
ഓ അഅ് ശെരി മാഷാ അല്ലാഹ് അല്ല നമുക്കഅ് കാണുമ്പോ ഭയങ്കര ഇഷ്ടണ് പ്പ ഇൻക്ക് മോള് ഇന്റെ മോള അങ്ങന്യാട്ടോ മമോനൊ ങ്ങനെന്നാണ് പക്ഷെ മോള് കൊർച്ചൂടെ അഅ്എന്താ പറയാ ഇപ്പ നമുക്കിപ്പം ആ ഇപ്പം ഇപ്പ നമ്മളക്കപ്പെല്ലാം പെര്ന്നാക്കു ഡ്രസ്സൊക്കെ ട്ത്ത് ട്ടും പ്പം നമ്മള് നമ്മളറിണില്ല ഇപ്പസ്കൂളിലും മദ്രസിലൊക്കെങ്ങനെ പോവുമ്പളേ എന്റെ ഫ്രണ്ട്സൊക്കെ ഡ്രസ്സെക്കെട് ണ്ട് നൊക്കെ പറ അറിയല്ലോ പറയല്ലോ അവര് പരസ്പരം പറയല്ലോ അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ വീട്ട് വന്നിട്ട് ചോയ്ക്കൂല്ലേ നമ്മളെന്താ ഡ്രസ്സെടുക്കാൻ പോവാത്തെ എല്ലാ ട്ത്തല്ലോ ഇവര് ട്ത്തല്ലോ അങ്ങനൊക്കെ പറയും പക്ഷെ ഞാൻ ഇതുവരെ ഇവര് ഇവള് വന്നാണ്ട് അല്ലെങ്കിവനും അതിനെ പറ്റി ചോയ്കലെല്ല ഞാന ഇവടന്ന് ങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ന്നല്ലാതെ ഇൻക്ക്യാണ് ഡ്രസ്സ് ട്ക്കണം ന്നൊക്കെള്ള ത് പ്പം ഇവള് ഇപ്പ ഓളെപ്പ പറ്യാണ് മോളോട് പറയാണ് ഡ്രസ്സ് ട് ക്കാൻ ഇൻ്റെല് വെറുതെ പറയും തം പൈസ ഇല്ല ട്ടോപച്ചിന്റെ ല്ന്ന് പർഞ്ഞാല് പറയും പാവണ്ട് ഇമ ച്ചേ ഇപ്പച്ചിന്റെല് പൈസല്ല ഓള് ഇന്നെ ഉപദേശിച്ചാൻ വരും പോയാട് ന് അന്റെ പ്പാനോ ഞാനെത്ര കണ്ട താറിം ഞാന് അപ്
അഅ് ശെരിയാണ് ആ ഒക്കെ എന്താണ്ല്ലെ എല്ലാതു അറി അ ആ കാരണം ഒര് ഏ കുട്ട്യേക്ക്ണ്ടാവോ അങ്ങനെ ഉപ്പാരിം ഇമ്മാനിം അറിയ്ണ ആ ആ ആ
ആ ഒര്ത്ണ്ട് നല്ലോണം സ്
ആ സ്നേഹാ ആ ആ അല്ല അറിഞ്ഞ് മ് കൊർച്ചൊക്കെ ഞമ്മള് അങ്ങനെ ഷീ ഇതാക്കണം കാരണം ക്കെ അമ്മള് കൊടുത്ത്ങ്ങാട് ശീലക്കിയാലും നമക്ക് പിന്നെ ഭാവില് അത് കു കുട്ടിയാക്ക് ഒന്നും കിട്ടിട്ടില്ലെങ്കിലെ അഹ് ഓർക്ക് ഭയങ്കര സങ്കടാകും മ്
ആ എന്നാ പിന്നെ വിളിക്കാട്ടോ ഞാന് ഒന്ന്
അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ഉം